പാചകമൊക്കെ കഴിഞ്ഞോ
ആഹ് പാചകൊക്കെ കഴിഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കുന്നു ഇന്ന് സ്പെഷ്യൽ എന്തുവാ ചിക്കൻ കറി
ആഹ്
ആഹ് മീൻ ന്നാ മീൻന് ഭയങ്കരൊക്കെ വില അതുകൊണ്ട് ചിക്കൻ കൊറച്ച് മേടിച്ചു
ആഹ് ആന്ന് അതാ നല്ലത് ഇപ്പൊ മീൻ മേടിക്കുന്നതിനേക്കാട്ടി നല്ലത് ഇപ്പൊ ചിക്കനാ മേടിക്കുന്നത് നല്ലത്
ആഹ് ചിക്കൻ മേടിച്ച് അതെന്നെ ചിക്കൻ കറിയും വറുതൊക്കെ ചെയ്തു
ആഹ് എന്താ എല്ലാം പാചകമെല്ലാം നന്നായിട്ട് അറിയാവോ നല്ലോണം
നന്നായിട്ട് അറിയോന്ന് വെച്ചാ പഠിച്ചു ഫോണൊക്കെ നോക്കി പഠിച്ചു ആഹ് അങ്ങനെ വല്യ നന്നായിട്ട് അറിയത്തില്ല ഉണ്ട മ് ഉണ്ടാക്കുന്നത് എന്തായാലും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാ ഉണ്ടാക്കുന്നത്
ആഹ് എല്ലാരും നല്ല അഭിപ്രായമൊക്കെ പറയാറുണ്ടോ
ആഹ് അഭിപ്രായം പറയാറുണ്ട് ചെലതൊക്കെ പാളി പോവാറുണ്ട് ചെലതൊക്കെ നന്നാവാറുണ്ട് ഹലോ ഹലോ
ഏഹ് ആഹ് വെ വെറൈറ്റി കറികളുണ്ടോന്ന്
വേറെ എല്ലാ കറിയും വെക്കും ഫോണ് ഫോണകത്തിപ്പൊ എല്ലാ കറിയുടെ റെസിപ്പി ഉണ്ടായൊണ്ട് എല്ലാ കറിയും വെക്കും നോക്കിട്ട്
ആഹ് യൂട്യൂബ് നോക്കിയാ എല്ലാം ചെയ്യുന്നല്ലേ
ആഹ് അല്ലാതെ നമക്കുവല്ലോ അറിയാവോ എനിക്ക് വീട്ടിന്ന് വീട്ടിലൊന്നും അമ്മയൊന്നും പഠിപ്പിച്ചതന്നിട്ടൊന്നും ഇല്ല
ആഹ്
ആഹ് നമ്മളെല്ലാം കല്യാണ ആഹ് കല്യാണം കഴിഞ്ഞന്നപ്പോ നമുക്ക് ഉണ്ടാക്കിയല്ലേ പറ്റു അങ്ങനെ അതൊണ്ട് ഫോണൊക്കെ നോക്കി യൂ യൂട്യൂബിലൊക്കെ എല്ലാം നമുക്ക് എന്ത് അടിച്ച് കൊടുത്താലും അടിച്ചു കൊടുത്താൽ മതിയല്ലോ യൂട്യൂബിൽ നിന്ന് എല്ലാം നമുക്ക് കിട്ടിക്കോളും
ആഹ് യൂട്യൂബിനകത്ത് ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ടല്ലോ ഞാനും ഇടക്കിടക്കൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാറുണ്ട്
ആഹ് ആണല്ലേ
മ് പിന്നെ ലാസ്റ്റ് പരീക്ഷിച്ചത് ഒരു ബീഫ് വെച്ചിട്ട് ഒരു ഫ്രൈ പോലെ ഉണ്ടാക്കിയത്
ഉം ബീഫ്രയോ
ബീഫ് ഫ്രൈന്ന് പറയാം പക്ഷെ ബീഫ് ഫ്രൈ ആയില്ല എന്നാലും കൊഴപ്പമില്ലായിരുന്നു നമ്മളെ ഈ ഹോട്ടലിന്ന് കിട്ടുന്ന അതേ രീതിയിലായിട്ടില്ല എന്നാലുംകുഴ പ്പല്ല അത് തേങ്ങാ കൊന്തെക്കെ ഇട്ട് ഒരു വെറൈറ്റി രീതിൽ റെഡിയാക്കിയതാണ്
വീട്ടില് അത് നമ്മെ വീട്ടിൽ എന്ത്‌ ഉണ്ടാക്കിയാലും ഹോട്ടലിൽന്ന് കിട്ടുന്ന രീതിയാവത്തില്ല
ഉം ആണ് അവര് എസ് എൻസ് ഒക്കെ ചേർത്ത് ചെയ്യുന്നതല്ലേ
ആഹ്
ഉം അതുകൊണ്ടായിരിക്കാം പിന്നെ മഴയുണ്ടോ അവിടെ
മഴ ഇപ്പ ഇല്ല ഇപ്പ ഇന്ന് ഇന്ന് ഭയങ്കര വെയിലങ്ങ്
ആഹ് നല്ല വെയില് നല്ല ചൂട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ വയ്യ
അതാ മുറ്റത്തോട്ട് ഇറങ്ങാമേ മഴ മ മഴ പെയ്തപ്പല്ലേ ഇല്ല മഴ മഴ പ്രാഗി മഴെ ഇപ്പ വെയിൽ സഹിക്കാൻ വയ്യ
അത് തന്നെ ഇപ്പൊ മഴ അന്നെങ്കില് കാണാനെ ഇല്ല വെയില് വീണ്ടും അടിച്ച് ചൂട് കൂടുക എടക്ക് കോള് പോല് ഇങ്ങനെ വരും പിന്നെ ആശാൻ എവിടെ പോയെന്ന് പോലും അറിയത്തില്ല പിന്നെ നല്ല വെയിലായിരിക്കും ഉം ഇവിടെ വൈഫാ ആണെങ്കി തുണിയ കഴുകി പോറത്തിടും ആഹ് ഈ വെയില് വന്ന് ഒന്ന് കോറച്ച് കഴിയാൻ നേരത്ത് കോള് കേറി വരുന്ന കാണാം വീണ്ടും പോയി ഓടിപ്പോയി അതെടുത്തോണ്ടകത്ത് കൊണ്ട് വന്നു ഇടും അങ്ങനത്തോര് ജോലിയാ തുണി ഉണക്കിൻ്റെ
ആങ് ആങ്
പിന്നെ പുറത്തോട്ടൊക്കെ ഒന്ന് പോകേണ്ട കാര്യങ്ങളുണ്ട്
ആഹ് ആഹ് വെയില് വന്നിട്ടക്ക എന്തൊരു വെയിലാ കരണ്ടും കൂടി ഇല്ലെങ്കി തീർന്ന് ഉം
പിന്നെ ഇവിടെ ഇൻവേർട്ടർ ഉള്ളോണ്ട് പിന്ന കുഴപ്പോല്ല
ആഹ് ഹ് ഇവിടെ നമക്ക് ഇൻവെർട്ടർ ഇല്ലാത്തോണ്ട് കറണ്ട് ഇല്ലാത്തോണ്ടേ ഭയങ്കര ചൂട്
ആന്ന് അത് നമ്മൾ അനുഭവിച്ചേ അതുകൊണ്ടാ നമ്മള അത് വാങ്ങിയതെ
ആന്നല്ലേ ആഹ്
ഉം അത് ഇതാകുമ്പോ കറണ്ട് പോകുന്ന ടൈമില് ആഹ് ഇ എം ഐ ഇട്ടെടുത്തെ ആവുമ്പോം കുറെച്ചേ കുറെച്ചേ അടച്ചാ മതിയല്ലോ
ഉം മതി
ഉം പിന്നെ ഇനിയിപ്പം ഇപ്പം വൈകട്ടൊക്കെ വൈകിട്ടൊക്കെ പ്പോ കറങ്ങാൻ പിന്നെ ഞങ്ങള് ഇവിടെ ക്രിക്കറ്റ് കളി ഉണ്ട് എന്നും വൈകിട്ടേ
ആഹ് ഹാ
ഞങ്ങളൊന്നും വൈകിട്ടന്നും ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പരിപാടിയുണ്ട് വൈകിട്ട് ആകുമ്പോം കൂട്ടുകാര് എല്ലാരും കൂടെ ചേർന്ന്
ആഹ്
ഒരു ചെറിയൊരു വിനോദം
ആഹ് ആഹ് ആഹ് നല്ല കാര്യം
ഉം നമ്മടെ അടുത്തൊരു അമ്പലംണ്ട് അമ്പലത്തിന്റെ പുറകിലായിട്ട് ഒരു ചെറിയ ഗ്രൗണ്ട് പോലുണ്ട്
ആഹ് ഹാ
ഉം അവിടെ നിന്ന കളിക്കുന്നത്
ഉം ഹും
ഉം ഒരുപാട് ആഹ് എല്ലാവസം ഉണ്ട് അത് ഈ മഴയുടെ ഇത് വെച്ചിട്ട് മഴയാണെങ്കില് കളിക്കാൻ പറ്റത്തില്ലല്ലോ മഴയാന്നങ്കി പിന്നെ വെള്ളവും പിന്നെ പനിയും കാര്യങ്ങളും ഒക്കെ വരും നനഞ്ഞ് കഴിഞ്ഞാ അത് കാരണം അതൊന്നും നടക്കത്തില്ല മഴ ഇല്ലാത്ത ടൈമില് ഞങ്ങള് മിക്ക ദിവസങ്ങളിലും വൈകിട്ട് കളിക്കാറുണ്ട് അവിടെ മം അആവുമ്പം ഒരുപാട് പുള്ളേരുണ്ട് സ്കൂളിലെ കൊച്ചു പുള്ളോരുകള് ഒരു സൈഡില് ഫുട്ബോൾ ആയിരിക്കും അവർക്ക് ട്രെയ്നെയ്യാൻ അല്ലല്ലല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ട്രെയിനിങ് നടക്കുന്നുണ്ട് അവിടെ ഈ സ്പോർട്സിന്റെ ട്രെയിനിങ് ണ്ടല്ലോ അവർക്ക് സ്കൂൾ അല്ല ഈ അമ്പലത്തിലോട്ട് ചേർന്ന് തന്നെ സ്കൂളുംട സ്കൂളിന്റെ ഗ്രൗണ്ടും ഉണ്ട് ഈ അമ്പലത്തിന്റെ ഗ്രൗണ്ടുംണ്ട് അ സ്കൂളിന്റെ ഗ്രൗണ്ടില് ഈ ഉള്ള കുട്ടികൾക്ക് അവർക്ക് പരിശീലനം നൽകുന്നുണ്ട് സ്പോർട്സിന്റെ യിട്ടുള്ള അത് ഫുട്ബോൾക്കെയാ യാതർശ ങ്ങാണം ഈ ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുന്നൊള്ളു കൂടുതലും ഫുട്ബോൾ അവർക്ക് പരിശീലനം നൽകുന്നത് ഉം അങ്ങനെ പിന്നെ എടക്കൊക്കെ രാവിലെ ഞങ്ങള് ഷട്ടില് കളിക്കുവായിരുന്നു
ആ
അതിപ്പോ ഇല്ല അതിപ്പോ ഈ കൈക്ക് കൈക്ക് ഭയങ്കര വേദനയാ ജോയിന്റിന്
ആഹ ആഹ
ഈ കളിക്കാൻ പോയി ഷട്ട് കളിക്കാൻ പോയി ഒരു കൈ കൊണ്ട് ആവും മ്പോ വീശി കളിക്കണല്ലോ അങ്ങനെ ജോയിന്റിന് ഭയങ്കരവേദനഅത് കാരണംപിന്നെഅതങ്ങ് അതങ്ങ് നിർത്തി അങ്ങ് കാരണം എന്തേലും ഒരു എക്സസൈസ് ത് ചെയ്യണം ചെയ്തില്ലെങ്കിൽ നമുക്ക് ശരിയാവത്തില്ലല്ലോ ആണ ഇപ്പോഴത്തെ ഈ ആഹാര രീതിയും എല്ലാം വെച്ചിട്ട് എന്തേലും ഒന്ന് ഒരു വർക്കഔട്ട് പോലെ ചെയ്യണം
ഉം ഹും
വ്യായാമം വേണം അതിന് ശരീരത്തിന് എപ്പോഴും ഒരു വ്യായാമം കൊടുക്കണം
ഉം ഉം
പിന്നെ എന്തെലും അറിയാവോ സ്പോർട്സിന്റെ എന്തേലുംഒക്കെ
ഇല്ല ഇല്ല ഇല്ല എനിക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ്‌ ഇല്ല
ഉം പിന്നെന്തോ ഡാൻസിനോടൊക്കെണോ താല്പര്യം?
ആ ഡാൻസിനോട് താല്പര്യണ്ട് പക്ഷെ പഠിച്ചിട്ടൊന്നും ഇല്ല പഠിക്കാൻ പോണെന്നുണ്ട് ആഗ്രഹം ഉണ്ട് ഉം ഡാൻസ് സ്കൂളു ലും ആ പിന്നെ സ്കൂളിലും കോളേജിലൊക്കെ ഒരുപാട് കളിച്ചിട്ടുണ്ട്
ആഹ
ആ പക്ഷെ കൊച്ചിലൊന്നും നമ്മളെ വിട്ടില്ല അത് വിടാന് അ നമ്മള്ളെ വീട്ടിൽ അതിന് സാഹചര്യം ഇല്ലാത്തോണ്ട് വിട്ടി വീട്ടാരൊന്നും അതിനോട് താല്പര്യം കാണിച്ചില്ല
ആഹ് ആഹ് ആഹ് ആഹ
ഇപ്പം ഇപ്പഴും പഠിക്കണംന്ന് ആഗ്രഹുണ്ട് നടക്കോ എന്തോ എപ്പഴെങ്കിലും എനിക്കൊരു ജോലി കിട്ടുമ്പം സ്വന്തമായിട്ട് പൈസയൊക്കെ കിട്ടുമ്പം അയ്നൊക്കെ പോണംന്നുണ്ട്
ആഹ അതിപ്പം അതിപ്പോ അയ്ന് പ്രായന്നുംല്ലല്ലോ എപ്പം വേണേലും ചേരാല്ലോ
ആഹ
പഠിക്ക... എന്നും ചേര അതിലൊന്നും കുഴപ്പം ഒന്നുല്ല
ഹലോ
കേൾക്കുന്നുണ്ടോ? ഇടക്കിടക്ക് നിങ്ങളുടെ റേഞ്ച് പോകുന്നുണ്ട് കേട്ടോ
ആഹ ഇപ്പൊ കേക്കുന്നു ഇവിടെ റേഞ്ചിന് ഭയങ്കര പ്രശ്ന
പ്രശ്നമുണ്ട് അത് ഇന്ന് ഇന്ന് എന്തോ മൊ മൊത്തത്തില് ഈ കണക്ഷന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്
ആഹാ
ഞാനും രാവിലെ ഫോൺ ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്നൊന്നുയിലായിരുന്നു
ആ അതെല്ലെങ്കിലും ഈ വി അന്റെ ഈ സിമ്മിന് അങ്ങ് എപ്പഴും റേഞ്ച് കുറവാ ആഹ
രന്മാരൊക്കെ ഞാൻ രാവിലെ ഒന്ന് വിളിച്ചതാ അന്നേരം ഈ റേഞ്ച് കുറവായത് കൊണ്ട് അവരും പറയുന്ന കേട്ടൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ
ആ നല്ലഹ് ആഹ ആഹ ആഹ പിന്നെ രാവിലത്തെ ആഹാരൊക്കെ കഴിച്ചോ
ആഹ ആഹാരമൊക്കെ കഴിച്ചു ദോശയും മൊട്ട റോസ്റ്റും ആയ്രുന്നു അതൊക്കെ കഴിച്ചു
ആഹഹാ
ഉച്ചക്ക് ഊണിനുള്ള പരിപാടി എല്ലാം ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന് ഉം അത് ഇങ്ങനെ ഇല്ല ഇന്ന് പോണ്ട ഇന്ന് പോയില്ലായിരുന്നു നാളെ ഉണ്ട് നാളെ പോണം
പോണംല്ലേ ആഹാ
ഇന്ന് എനിക്ക് വേറൊരു സ്ഥലം വരെ പോവേണ്ട ആവശ്യണ്ട് അങ്ങനെ അതു ണ്ട് ഞാനിന്ന് ലീവ് എടുത്ത്
ആഹ
നാളെ ഉണ്ട് നാളെ പോണം നമ്മളീ ഈ നാട്ടിലെ വർക്കൊക്കെ തന്നെ
ആഹ ഹഹ
അതുകൊണ്ട് നമുക്ക് എവിടെങ്കിലും ഒന്ന് പോവണ്ട ആവശ്യം വന്നാൽ പോയല്ലേ പറ്റത്തുള്ളൂ
ആഹ അത് പോണം പോണം
ഉ അന്നേരം നമ്മള് ലീവ് എടുക്കും
ഉം എപ്പഴാ പോവുന്നെ
അതിപ്പം ഒരു ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങണം
ആഹ
ഊണൊക്കെ കഴിഞ്ഞിട്ട് പോണം
ആഹ
ട്ട് വൈകുന്നേരം ആവുമ്പോ ആവും തിരിച്ച് വരാനായിട്ട് കാരണം വേൾഡ് കപ്പ് ഒക്കെ തുടങ്ങിയതോടെ ഉള്ള ല്ലാം ഈ കായിക കായികത്തിലോടൊക്കെ ഒരു നല്ല ഇതായിട്ട് നിൽക്കുക
ആഹ്ന്നല്ലേ ആ
ഉം അന്നേരം പിള്ളോരൊക്കെ എപ്പോഴും കൂടെ കാണും
ആഹ
ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോള് അപ്പുറത്തെ ഫുട്ബോൾ കളി കളിക്കാനായാലും ഒരുപാട് പേര് കാണും
ആഹ ആഹ
പിന്നെ ഇഷ്ടംപോലെ ആൾക്കാര് വന്ന് കളി കാണാറുണ്ട് കേട്ടോ ഈ നേരം ആയത്കൊണ്ടാണ് തോന്നുന്നു കൊറെ പ്രായമായവരും എല്ലാരും ഒക്കെ വന്ന് കുറേ നേരം അവിടെ ഇരിക്കും ഇരി ഇരുന്ന് കാണാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടെ
ഉണ്ടല്ലേ ആ
ഉ എന്നാ ഞങ്ങള് എന്നാന്ന് നോക്കട്ടെ പാച്ചകം നടന്നോണ്ടിരിക്കുവ
ആ
ഉ ഒന്ന് തീർത്തിട്ട് വേണം കഴിച്ചിട്ട് പോകാനായിട്ട്
ആഹ് ശെരി
ഉം ശെരി